ആഹ് ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് ആദ്യം ഒന്നും കേട്ടിട്ടുണ്ടായില്ല
തുടങ്ങീന്നു അങ്ങോട്ടും ഇങ്ങോട്ടോ ഇന്നലെ തുടങ്ങിയ അങ്ങോട്ടും ഇങ്ങോട്ടു ഫ്രീയ ഫ്രീയ ചോദിച്ചിട്ട്
ആഹ് അതെ അതെ വിളിക്കാൻ പറ്റില്ലല്ലെ ആഹ് പിന്നെ ഇപ്പോ ചേർക്ക കഴിഞ്ഞ ഭക്ഷണെല്ലം കഴിച്ചാ രാത്രി
ഇല്ല ഭക്ഷണം കഴിച്ചില്ല ഇവിടെ കരണ്ട് പോയിണ് അപ്പ അങ്ങനെ ഇരിക്ക
മഴയുണ്ടോ
മഴ ഇന്ന് മഴ പെയ്തിയില്ല എന്നല് ഇന്നലെ നല്ല മഴനു ആ എല്ലോടത്തും മഴ പൊതുവേ കുറവാണ് ഫസ്സില് ആ മഴ കിട്ടിയ തന്നെ ഉള്ളു
അതെ ഇനി എല്ലാം ഒപ്പരം വരോന്ന് അറീല ഇടിയപ്പുളിയെ വരോന്ന് അറീല ഉം നിങ്ങൾ കുന്ന് മലയല്ലം ള്ളസ്ഥലാ
ആഹ് ഞങ്ങളൊരു മലന്റെ മല കേറിയാ പരപ്പാണ് പക്ഷെ റോഡുണ്ട്
അങ്ങനെ ഇങ്ങനെയല്ല ഉരുൾപൊട്ടൽ അങ്ങന ഒന്നും ഉണ്ടാവുന്ന സ്ഥ
അല്ലല്ലല്ല അതൊന്നുല്ല
ആഹ് ആഹ് ആഹ് എന്നാലേ പേടിക്കണ്ടു ഉം എനക്ക് മഴെ ഇഷ്ടംന്നല്ല മഴല്ലാണ്ടിരിക ഞാൻ വിചാരിക്കുന്നേ ഹ് ഹ് ആഹ് അല്ല നമ്മക്ക് പക്ഷെ അങ്ങനെ വെള്ളത്തിന്റെ അങ്ങനെ വെള്ളം കയറല് അങ്ങനത്തെ പ്രശ്നം ഇല്ല എന്നാലും എനിക്ക് പണ്ടേ ഈ മഴ ഇഷ് ഇഷ്ടല്ല
ഇടിയൊക്കെ പേടിയായിക്കൂലേ
ആഹ് ചെറുപ്പത്തിലേ ഇൻ്റെ ഒരു പേടിയാന്ന്
അയ്ഷരി
പിന്നെ നമ്മക്ക് മര്യാദക്കേടയും പോവാനും കയില എപ്പളും ചളിപിളി എല്ലടത്തിലും
ആഹ് അല്ല മഴ പെയ്യാഞ്ഞാ അതും ബുദ്ധിമുട്ടാണ്
ബുദ്ധിമുട്ടാണ് വെള്ളത്തിന്റെ ക്ഷാമൊന്നും നമക്കില്ല വെള്ളത്തിന് ക്ഷാമല്ലവരിക്കെല്ലം ഭയങ്കരം പ്രശ്നാണ്
ആഹ് അതെ ആഹ് ആഹ് അതെ
പൈപ്പ് വെള്ളവും അങ്ങനെല്ലം മഴ പെയ്താല് മാത് ത്ര വെള്ളം ഇതാവുന്നവർക്കല്ലം അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്
ആഹ് ബുദ്ധിമുട്ടാണ്
ഉം കുട്ട്യേളല്ലം എന്താക്ന്ന് പഠിക്കുന്നോ?
ആഹ് പഠിക്കാണ്.
അല്ലാത്ത സമയത്ത് ഫോണില് ഇണ്ടാവല്ലേ എപ്പളും എല്ലാരും അങ്ങനെ തന്നെ
ഓഹ് നമ്മള് ഫോണ് എവിടെ വെക്ണ് നോക്കി നടക്കാ ഓല്
അപ്പൊ എടുത്ത സമയത്ത് ആരെങ്കിലും വിളിച്ചാ തന്നെ
ആഹ് ഇല്ല ചെൽപ്പോ കൊണ്ടന്നരു ട്ടോ ഓല് എന്തോ കളിക്കാണങ്കിലൊക്ക പിന്നെ ഓല് കട്ടാകും ആഹ് ചെൽപ്പോ വിളിക്കിണോല് എന്തോ അർജ ആഹ് അർജ അർജെന്റ് കാര്യത്തിനായിക്കും വിളിക്ക അപ്പോല് കട്ടാക്കും അപ്പൊ ദേഷ്യം പിടിക്കല്ലോ വിളി
അതെ അതെ വിളിക്കുന്നവർക്ക് എന്തോ പോലെ അത്യാവശ്യാണെങ്കിലെ പിന്നെ പഠിക്കുന്ന സമയത്ത് എന്തായാലും ഇരിക്കും തോന്നല്ലേ
ആഹ് അപ്പൊ പിന്നെ കൊർചേരം
ആഹ് ആഹ് എത്രാം ക്ലാസ്സിലായത് ഞാൻ പറഞ്നോന്ന് അനക്ക് ഓർമ്മയില്ല
ഏഹ് പ്ലസ് ടു വലിയ മോള് പ്ലസ് ടു ആ ആഹ് ഒരാളാ ആഹ് ഒരാൾ ആറ് ഒരാൾ പ ഒൻപത്
ആഹ് ആഹ് ആഹ് മൂന്നാള് ല്ലേ
ആഹ് മൂന്നാള്
പെൺകുട്ട്യേളാ?
ആഹ്
ആഹ് ആഹ് ആഹ് എല്ലാവരും ചെറിയാളെ പഠിക്കാൻ നിങ്ങൾ ഇരിക്കേണ്ടി വരും ല്ലേ?
ഇല്ലല്ല ഓള് ഓൾതൊക്കെ ഓള് അന്നെ നോക്ക്യോളും പ്രശ്നൊന്നുല്ല ഞാന് ഇരുന്നെടുക്കൊന്നും വേണ്ട
ആഹ് എന്നാലും പെൺകുട്ടിയല്ലാ ആൺകുട്ടിയെക്കാന്ന് ഈ ഫോണിനോട് കൊറച്ച് അധികം അവർക്ക് ഗെയിമല്ലാം ആയോണ്ട് ഗെയിമിലല്ല ഇരുന്നാ പിന്ന എണീക്കാൻ ഭയങ്കര പാടന്ന് ഉം
അ
അതാണ്
വേറെന്താ മക്കളൊക്കണ്ടാ?
പിന്ന വേറെ
മക്കളുണ്ടാ
ഭക്ഷണല്ലാം ഉച്ചകേത്തത് ആദ്യ ആക്കണ രാത്രി
അല്ല ഉച്ചക്ക് വെക്കല രാത്രി ആവുനൊ ഒരു ബുദ്ധിമുട്ടാണ്
രാത്രി ചപ്പാത്തി അങ്ങനെൊന്നും വേണ്ടലല്ലേ ആഹ് ആഹ് ആഹ് ആഹ് അതെ അതെ
ഉം വേറെന്താ മക്കളൊക്കെ എടെ?
മോള് എഞ്ചിനീയറിങ് ഏ നാലാം വർഷം ഉം മോൻ പ്ലസ് ടു ഉം അവനതാ ഫോണിൽന്നെ വായിക്കാൻ പറഞ്ഞിട്ട് വായിക്കാൻ തുടങ്ങണത്രേ
തടങ്ങണാലല്ലേ
അതായത് ഞാൻ പറഞ്ഞു ആമ്പിള്ളേരടക്ക് പറഞ്ഞാൽ അവര് ഇതിനനുസരിച്ചിട്ടാണീക്കൂന്ന് മോളെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ട്ല്ല ആ സമയത്ത് അവര് ചെറിയ സമയത്ത് ഇത്ര മൊബൈലിന്റെ ഒരു പ്രചാരം ഉണ്ടായില്ല
ആഹ് ആഹ്
അതുകൊണ്ട് ആ പ്ലസ് ടു എല്ലാം കഴിയുമ്പോ നല്ല മാർക്കോട് കൂടി തന്നെ ആയി ഇപ്പൊ ഇവ ഇവരെ പറഞ്ഞിട്ടും കാര്യല്ല മൊബൈല് അഡിക്ഷൻ ആയതൊണ്ട് മൊബൈല് തന്നെ ഇരുത്തായതോണ്ട്
ഓൽക്കന്റെ ഒരു ഇത് തോ സ്വയം തോന്നണം
അവർക്ക് തോന്നണം അതാണ് പെമ്പിള്ളേരെ കൊണ്ടരു ബുദ്ധിമുട്ട് ഇല്ല അവരിങ്ങനെ പഠിച്ചോളൂ മോളില്
ഇതാവും പക്ഷെ ആമ്പിള്ള അങ്ങനെല്ലല്ലോ
ആഹ് അവർക്ക് കമ്പനി ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കളിക്കാൻ വേണ്ടിട്ട് അയില തന്നെ ഇരുന്ന പിന്നെ എണീക്കാനും മടിയന്ന് എങ്ങനെയാന്ന് ഇതെല്ല ഇത് എത്തല് എന്നുള്ളരു പേടി തന്നെ ഇപ്പൊ
മം നിങ്ങളെന്താ വർക്കയിണ്ടോ?
ആകെ പ്ലസ് ടു ആയിന്നത്രെ ഇനിയിപ്പ എത്ര പഠിച്ചാലാണ് ഒരു ജോലിന്റെ ഉള്ള എടുത്ത് ത്തില് അത് ഒരു പേടി തന്നെയ ആണ്
ഉംഹ്
ഇപ്പൊ പഠിക്കാണ്ടിന്നിട്ട് ഒരു കാര്യംല്ലല്ലോ
ഇല്ലല്ല പഠിക്കന്നെ വേണം പണ്ടത്തെ മാതിരിഒന്നല്ല
ഇപ്പ എല്ലാരും പഠനത്തിന് വേണ്ടി തന്നെല്ലേ എല്ലാരും ഇത്രയും പൈസ ചിലവാക്കിട്ടാണ് പഠിപ്പിക്കുന്നത് ഇവർക്ക് താപര്യം പ്പ്ര്യംണ്ടായല് നമുക്ക് എങ്ങനെങ്കിലും ചിലവാക്കാൻ പറ്റു അല്ലെങ്കി പിന്നെ എന്ത്തു ചെയ്യും മം
വേറെ എന്താണ്, ഫുഡ്‌കഴിച്ചോ
ഫുഡ് കഴിക്കാനായില്ല വൈകും
അത് ശരി
മം പിന്നെ ഇത് ഈ ഒരു ഇപ്പൊ ശരിക്കും പറഞ്ഞ ഇതൊരു ടെൻഷനും ആണ് ഇത് ഇണ്ടായത് കൊണ്ട് വിളി ക്കാൻ സമയം കണ്ടെത്താനും കഴിയുന്നില്ല വിളിക്കാണ്ടിരിക്കുമ്പോൾ ബുദ്ധിമുട്ട് ഇങ്ങനെ വെറതെഒരു സംസാരിക്കുമ്പോ വെറുതെന്തിനാ പൈസ കളയുന്നള്ളരിതും ഒരു മനപ്രയാസം തന്നെ
ഉം ഒഴിഞ്ഞ്ഞിങ്ങനെ ഇരിക്കണം.
നിങ്ങള് അതിന് പിന്നെ പിന്നെ അങ്ങനെയല്ലേ ആയതൊണ്ട് ഒരു മം ഉം എല്ല എന്തെങ്കിലും നമ്മളരു ജോലി ചെയ്യുന്നിത്തന്ന എല്ലാം പണിയെല്ലാം റെഡിയാക്കിട്ട് ഈനായിട്ട് ഇരിക്കണം. അങ്ങനെയില്ല ഇത് കൃത്യനിഷ്ഠ എല്ലാത്തിനും വേണം എന്നാലും ശരിയാവള്ളൂ നമ്മള് പുറത്തു പോയിട്ട് വർക്ക് ചെയ്യ. ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ രാവിലെ എല്ലാം ആക്കിട്ട് പോയില്ലേ.
ആഹ്
ഒന്നും ചിന്തിക്കണ്ടല്ല പിന്നെ വൈകുന്നേരം നമ്മള് വീട്ടിൽ കിട്ടുന്നുണ്ടെങ്കിലും ചെയ്യുന്നുണ്ടെങ്കില് അത് ആ രാവിലെ എണീറ്റ് തന്നെ ചെയ്യണം എല്ലാം അങ്ങനെ അല്ലെങ്കിൽ എല്ലാം പോയി തകിടം മറിയും ഉ വേറെന്തും ശി ഈ അടി തൈക്കലോ അങ്ങനെന്തൊ
തയ്ക്കാൻ തയ്യല് കൊറ കൊറശൊക്കെ അറിയാം ഉം വെട്ടാന അത്ര റെഡില്ല എന്നല് വെട്ടി തന്നാലൊക്കെ അടിക്കും
ആഹ് ചുരിദാറ് ഒന്നും അടിക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല അത് ഇപ്പൊ എല്ല യൂട്യൂബിൽ തന്നെ ഉണ്ടല്ലോ കൊറച്ച് നിങ്ങക്ക് അറിയുന്നുണ്ടെങ്കില്
ഓ ഏദേശൊക്കെ അറിയാം ഞാന് വെട്ടാൻ അനിയത്തിനോട് വെട്ടിച്ചട്ട് ഇവിടെണ്ടോന്നു യൂണിഫോമ ഒക്കെ അടിച്ച് ഈ മക്കൾ തെ
ഉം ഇത് ചുരിദാറെല്ലാം ചില ആൾക്കാര് നമുക്ക് വേണ്ടതിന്റെ അളവിന്റെ മേലെെ വെ
ആഹ് ആ ഞാൻ കണ്ടണ് അയിന്ങ്ങോട്ട് യൂട്യൂബ് തുറന്ന ഇരിക്കൂല്ലേ അതാണ് കൊയപ്പം
ആഹ് ഇപ്പൊ ക്ഷമയില്ല അലല ഇത് ഒന്ന് കാണാൻ വേണ്ടീട്ടൊന്നും
ഉം അപ്പൊ വേറെന്തെങ്കിലും കാണോ
വേറെ എന്തെങ്കിലും റീൽസ് എല്ലാം കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടം
ഉം അതന്നെ
അല്ലേ എന്നേരം ഇത് കാണണ്ട വേണ്ടതും നമുക്ക് അടെ ഒഴിവാക്കും
അതാവുമ്പം ടൈമ് വേസ്റ്റ് ആവുകയാണ്. അങ്ങനെ ടൈമ് വേസ്റ്റാവാണെ പറയാ
അതാണ് അങ്ങനെയാ ടൈം സമയം കളയുന്നത് നമ്മൾ എപ്പള അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ ഈ ഈ രണ്ടണ്ണം ഇത് കണ്ടിട്ട് തുടങ്ങാന്ന് വെച്ചിട്ട് ഇരുന്നാൽപിന്നെണ്ടല്ലോ ആയിരത്തിന്ന് ആവും പണിയെല്ലാം വീട്ടു പണിയെല്ലാം രാവിലെ ആവോ അലക്കല്ലാം കാര്യങ്ങളെല്ലാം
എങ്ങനെ
അലക്കും കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്യാ
ഓ അത് രാവിലെ കഴിയും മോ രണ്ടും ഒരു രണ്ടെണ ആൾക്ക് ച ഭക്ഷണം കൊണ്ടോണം സ്കൂൾക്കെ അപ്പം പിന്നെ ചോറു രാവിലെ ആവും പിന്നെ ഓക്ക് അയിന് എന്തെങ്കിലും ഉപ്പേരി കൊണ്ടുപോവാ പിന്നെ കറി ഉച്ച തേക്ക് ഉണ്ടാക്കും രാത്രി യേക്കും കൂടെ ആയിട്ട് മീൻ ആ മീന് കിട്ടും അപ്പൊ അങ്ങനെ
അപ്പൊ കറി കൊണ്ടോണ്ടാ ഉപ്പേരികൊണ്ടോ
ഉപ്പരി മതി ഉപ്പരി അല്ലേ മുട്ട പോരിച്ച ഉണ്ടാവും
അത് മാത്രം മതി
ഓ മതി കറി കൊണ്ടോവേല്ല ഉം ഓ ഉള്ളിപ്പേരിയോ അങ്ങനെയൊക്കെ എന്തേലും ഉണ്ടാക്കും മുട്ട പൊരിക്കയും ചെയ്യും
ആഹ് ആഹ്ആഹ് ബാക്കി അന്നരു ചോറും എല്ലാം നേരത്തെ ആവൂലാലേ പിന്നെ
ഓ ആഹ് ആഹ് പിന്നെ ഉച്ചയ്ക്കത്തെ കറി പിന്നെ രാത്രി ഫുഡുണ്ടാക്കി വെച്ചാ പിന്നെ
അതെ ഉച്ചയ്ക്കത്തെ ചോറ്തന്നെ മതിയല്ലോ രാത്രി അല്ലേ ചോറും കറിയെല്ലാം
ഓ ഓ മതി
ആഹ് നമ്മക്കും അത് തന്നെ പിന്ന പിന്നെ ഹസ്ബന്റിന് ചപ്പാത്തി വേണം ഹെൽപ്പ് ചെയ്യും അതൊക്കെ വന്ന് ഉം ഉം
അയ് ശരി ഹസ്ബന്റ് എന്താ പണി
അവര് ബിസിനസാ
അയ് ശരി രാവിലെപോയാ വൈകുന്നരേം ആ യ്ക്കും ല്ലേ വര ആഹ് ആഹ് അയ് ശരി
ഉം ഉം പിന്നെ അലക്കലും മെല്ലനെ ആഹ് ആഇല്ല ഇല്ല കുറച്ച് സമയം കൂടി ടൈം കുറച്ച് ഒരു ഒരു മിനിറ്റ് പിന്നാ വേറെ
വേറെന്താ കെടക്കാനൊക്കെ ലേറ്റ് ആവോ
ആ കൊറേ വൈകും പിന്നെ ഈല് എല്ലാം കഴിഞ്ഞിട്ട് ടിവിയും കുറേ സമയം ഇരിക്കും എന്തെങ്കിലും കണ്ടിരിക്കും അങ്ങനേ പോവും
അപ്പം നേരത്തേ എണീക്കണ്ടേ
ആ ഒരു ആറ് മണിക്ക് എണീച്ചാൽ മതി മോനൊരു എട്ട് മണിയാകുമ്പൊഴാ പോണ്ടെ ഉം എട്ട് ആ അവന് കൊണ്ട് പോണം എട്ടര എട്ടരക്ക് ഇവിടുന്ന് ഇറങ്ങി എട്ടേകാലിന് ഇറങ്ങിയാ മതി
അയ് ശരി അപ്പൊ രാവിലെയൊക്കെ എന്താ ഫുട്ട് ഇണ്ടാക്ക
രാവിലെ അവന് ചെലപ്പോ എന്തെങ്കിലും നെയ്ച്ചോറിന്റെ അരി കൊണ്ട് അവന് എന്തെങ്കിലും ആക്കണം അങ്ങനെ കൊണ്ടുപോവാൻ വേണ്ടിട്ട് ചോറ് ഇഷ്ടവേ അല്ല അവന് അപ്പൊ ചായയും കുടിച്ച് കഴിഞ്ഞാല് ചായേന്റതാക്കി കഴിഞ്ഞാൽ പിന്നെ നെയ്ച്ചോറിന്റെ അരി കൊണ്ട് ഓന്റെ ബസുമതി റൈസ് കൊണ്ട് എന്തെങ്കിലും ആക്കും ചിക്കനായിട്ട് ഉണ്ടെങ്കിൽ അതാക്കി കൊടുക്കും ചെറിയ ചെറിയ പണി പിന്നെ ഉ ഉച്ചക്കത്തെ വലുതൊന്നും നടക്കൂല അന്നേരം പിന്നെ അതും ചായ കൂടിയെല്ലാം കഴിഞ്ഞാ പിന്നെ വല്യ പണി ചോറും കറിയും
ഇങ്ങൾക്ക് എപ്പളാ പോവാ ഇങ്ങൾ എപ്പളാ പോവാ
എനിക്ക് അങ്ങനെയൊന്നും പോണ്ടാ എനിക്ക് ആഹ് ഐ സി ഐ സിൽ വർക്ക് ചെയ്യുന്നുണ്ട് എടക്ക് പോണ്ടന്നൊക്കെ ഉം ഉം പിന്നെ രാത്രി വരെയുള്ള ചോറും എല്ലാരും ഉണ്ടായോണ്ട് വലിയ കലത്തി തന്നെ വെക്കണം ഇല്ലേല് പിന്നെ കൊറച്ചൊന്നും രാവിലെ അതൊന്നും എടുത്തിട്ടൊന്നും ആവൂല്ല ഈ ചോറെല്ലാം വെന്തി ആ സമയം ആവുമ്പോക്കായിറ്റിലേൽ കൊണ്ടു പോകാൻ പറ്റൂലല്ലോ ഓനാണേ ചോറും വേണ്ട ഇങ്ങനെ എന്തെങ്കിലു വേണ്ടു ഓക്കെ എന്നാല് ആഹ് ശരി ഉം